ആഹ് ഇശേഷം ആഹ് എന്തെയ്യായ്ര്ന്ന്?
ഞാ ഇവിടെ ഫോണി കളിച്ചോണ്ട് വെറുതെ കെടക്കുവായിരുന്നു.
ആഹ് ചോറക്കെ കഴിച്ചോ?
ആഹ് ചോറൊക്കെ കഴിച്ചു നിങ്ങളോ?
ആഹ് ഞാൻ കഴിച്ചല്ലോ. നീ ഇങ്ങോട്ട് വരാന്ന് പർഞ്ഞിട്ട് എന്താ വരാത്തത്. കൊറേ ദിവസായല്ലോ ഇങ്ങോട്ട് വന്നിട്ട്.
ആഹ് വരാ ഞാ ഇങ്ങനെ കെടക്കുവായ്രുന്നേ. എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടൊക്കെ അങ്ങോട്ട് വരാന്ന് വിചാരിച്ച്
മഴയുണ്ടോ അവിടെ വണ്ടി പിടിച്ചോണ്ട് വരാൻ പറ്റോ നിനക്ക്?
ആഹ് ഇപ്പൊ അത്ര മഴയൊന്നുല്ല. മഴയൊക്കെ തോന്നിക്ക്ന്നെ
ആഹ് പിന്നെ വേറെന്തോ വീട്ടില് മ്മായിഒക്കെന്തേ എന്തോയ്യ്ന്ന്
ആഹ് ഉമ്മാണെ ങ്കില് സീരിയലാണ്ന്ന് വാപ്പ സീറ്റോട്ടിലിരിക്കുന്ന് ഇപ്പം മാമ ഇങ്ങോട്ട് വന്ന്
ആ ആഹ് എന്താ ചായക്കെന്താ കടി എന്തെങ്കിലു ഉണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും
ആഹ് ഉച്ചക്ക് വാപ്പ കടയിൽ പോയപ്പം മേടിച്ചോണ്ട് വന്നായിര്ന്ന്
ആഹ് ആഹ് അപ്പഴേ കഴിച്ചില്ലേ അപ്പഴ്
ആഹ് അപ്പൊ ഞാൻ ഒരെണ്ണം തിന്ന് ന്നാലും ബാക്കി ഇരിപ്പുണ്ട്
ഓ പിന്നെ മോള അനിയത്തി എന്ത്യേ
അവള് സ്കൂളിൽ പോയിട്ട് വന്നില്ല ട്യൂഷനേർ
ആഹ് ആഹ് ട്യൂഷൻ ഓ ട്യൂഷനുണ്ടല്ലേ ആ പിന്നെ നീ ഇങ്ങോട്ട് വന്നാ ഞാൻ എന്തോനിന ക്കുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിന്നെ കാണതോണ്ട് ഞാന്ങ്ങനേ വെയിറ്റ് ചെയ്തിരിക്കായ്രുന്നു ഇതുവരെ വന്നില്ലല്ലോ വ ന്നില്ലല്ലോന്നും പർഞ്ഞിട്ട്
ഉം ഞാങ്ങോട്ട് വരാ കൊർച്ച് കഴിഞ്ഞ്
പിന്നെ നീ ഇന്നലേറ്റെ കടേ പോയില്ലായിരുന്നോ ഡ്രസ് എടുക്കാനായിട്ട് എടുത്തായിരുന്നോ അത്‌ ന്ന്ട്ട്
ആഹ് എടുത്തായിരുന്ന്
എടുത്തേ
ഞാനൊരു ചുരിദാറും പാന്റും
ആഹ് ആഹ് ഇഷ്ടപ്പെട്ട കളറാണോ എടു ത്തേ ഉം. പിന്നെ വേറെ എന്തോണ്ട് വിശേഷങ്ങള് നീ എനിക് പിന്നെ നീ വേറെ എന്തേലും ഒ ഒരുരിടുത്ത് പറയാന്ന് പറഞ്ഞില്ലായിരുന്നോ ആന്ന് സ്കൂളിൽ നീ വന്നാണ്ട വിനോദയാത്രക്ക് പോയി ല്ലായിരുന്നോ എവിടായിരുന്നു അത്‌ പോയത്
അത് ഞാൻ മൈസൂരും കൂർഗൊക്കെയാ പോയത്
അത് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മക്ക് എല്ലാവർക്കുംകൂടെ ഒരു ദിവസം പോണമല്ലോ അവിടെ
ഉം നല്ല രസവാ അവിടെ
ആഹ് എന്തൊക്കെ കണ്ടായിരുന്നു ആഹ് എത്ര ദെവസത്തേക്കാ പോയേ
ഞാൻ നാല് ദെവസത്തേക്കാ പോയത്.
ആഹ് കൂട്ടുകാരക്കൊപ്പോവോ പോയത് സ്കൂളിന്നാണ്-
ആഹ് സ്കൂളിനാ പൊയത്.
ആഹ് സ്കൂളിന്ന് പോയികഴിഞ്ഞിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് അപ്പൊ അടിപൊളി തരുന്നില്ലേ
ആഹ് അടിപൊളിയായിരുന്നു.
ആഹ് എന്താരായിരുന്നു ഉച്ചക്ക് കറിയക്കെ
ഇന്ന് ഉച്ചക്ക് ചെങ്കലവ കറിയൊക്കെയായിരുന്നു.
ചെ ആ ഇവിടെ ഒരു പരവേന്ന് പറയുന്ന ഒരുമീനായിയിരുന്നു പിന്നെ ഉമ്മ പറഞ്ഞു പരവ മീൻകറിയും പിന്നെ ചക്ക വേവിച്ച് പിന്നെ ഏ ചക്ക ഇഷ്ട്ടമാണൊ മോക്ക്
ആഹ് ചക്ക എനിക്ക് ഇഷ്ട്ടാ ചോറിന്റെ കൂടൊക്കെ തിന്നാ ഇഷ്ട.
ആഹ് ആഹ് ചക്കയും, ചോറും. മീൻകറിയും, ആ പിന്നെ എല മുരിങ്ങിയിലായൊക്കെയിട്ട ഒരു തോരനുണ്ടല്ലോ ആ തോരനോക്കെ വെച്ച് - ഇന്ന് ഇക്ക വരാൻ താമസിച്ച് അവര് എവിടെയോ പേയെക്ക് വായിരുന്നു അപ്പൊ വന്നിട്ട് ഞങ്ങളെ എല്ലാവരും ഇരുന്ന്- കഴിച്ചു പിന്നെ ഇപ്പ മോള് സ്കൂളിന്ന് വന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഫോണില് ആ ഇച്ചി നേരം ഫോൺ കൊടുത്തേ പറ്റത്തുള്ളല്ലേ, അല്ലെങ്കി ഇവിടെ തകർക്കുവല്ലോ. അനിയത്തിയായിട്ട് അടികൂടക്കം ഇണ്ടോ ആഹ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് നിനക്കാണോ അവക്കാന്നോ?
അഗരൊഴിച്ചാ? എനിക്ക് കിട്ടുന്നെ.
ആണ്. അപ്പൊ അവളാണ് വില്ലത്തി.
ആഹ്
അഹ് നീ കരയോ അപ്പെയേസ്
ക്ക്യാ അടിയിട്ടു അത്.
ഉം ആഹ് അപ്പൊ ചോറ് എപ്പഴാ തിന്നേ? ഇപ്പഴാന്ന തിന്നെ ചോറ്.
ആഹ്. കൊറച്ചേരായി ചോറ്തിന്നിട്ട്.
എങ്കില് നമക്ക് എപ് എന്നാ എപ്പഴാകാണാൻ പറ്റ്ന്ന നമുക്കത് കാണെണ്ടേ നാളെ മറ്റന്നാള് ആമ്പ നമ്മുക്ക്എവിടെ എവിടെലും വെച്ച് കണ്ടാലോ? നീ തേ എപ്പഴാ വെറുതെ ഇരിക്കുന്ന നിനക്ക് എപ്പഴാ സമയം കിട്ടുന്ന നീ പറ സമയം എപ്പഴാന്ന്
ഒരു പത്ത് മണിയെക്കെ ആവുമ്പോ വരോ?
ആഹ്. എങ്ങനാ പോവാന്നാ പറയുന്നേ?
ബെസ്സില്, നമക്ക് പ്രീ ദർശിനിയില് വരാം അപ്പൊ ഫ്രീ ആയിട്ട് വരാല്ലോ.
ആഹ് അത് ശരിയാണ്. ഇന്നട്ട് നമുക്ക് പറഞ്ഞ സലത്ത്ച്ച് കാണാട്ട എവിടെ ഒരു ഇത് ഒരുകടയ്ക്ക്എന്തരോഫറോ എന്തോ ഉണ്ടെന്ന് പറയുന്നിട്ടായിരുന്നല്ലോ. അത് എവിടെയായിര്ന്ന്
പുനലൂരോ.
എവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞായ്രുന്നല്ലേ. നീ അവിടെ പോയിട്ടല്ലേ എടുത്തത് ഡ്രസ്സ്?
ആഹ്. അവിടെ പോയിട്ടാ എടുത്തത്
ആഹ് അഹ്. എ കൊള്ളായിരുന്നു എല്ലാ കൊച്ചുങ്ങളെ ഡ്രസ്സൊക്കെ ഇണ്ടോ? എ, ആഹ് മോക്ക് നോ, സാമ്പത്തിക തെരക്കായിരുന്നോ? ആഹ്. അപ്പഴ് നമക്ക് ഈ നാളെയോ മറ്റെന്നാളോ നോക്ക ട്ടെ നമുക്ക്. ഒരോസംപോവാ നീഎന്തായാലും കൊച്ചികഴിയുമ്പം മഴതോരുന്നെങ്കി നീ ഇങ്ങോട്ട് എന്തായാലും വാ നമക്ക് ഇച്ചിരി അങ്ങോട്ട് അങ്ങോട്ടൊക്ക വെറുതെ ഇരിക്കടിനമ്മുക്ക് ഇത്തിരി അങ്ങോട്ടും ഇങ്ങട്ടൊക്കെ പോയിട്ട് വരാം. ആഹ്. അവളെപ്പെഴ വെരും അനിയത്തി
അവൾ ആറ മണി ആറേകാലൊക്കെ ആകും
ആ് അപ്പഴ അപ്പ എന്ത വരുന്ന ചോറിന് കറീന്ന് പറഞ്ഞില്ലല്ലേ ചെങ്കരവ കറിയും
ചെങ്കരവ കറി ചക്ക മാങ്ങ അങ്ങനെയൊക്കെയ ആയിരുന്നു അച്ചാറ്
എന്തൊക്കെ വെക്ക അറിയാം നിനക്ക്
എനിക്ക് ചായ ഇടാൻറിയാം ന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കൻറിയാ
അറിയാം നുമ്മായ സഹായികോഡീ നീ മുറ്റക്ക തൂക്ക്
ആഹ് മിറ്റക്കെ തുക്കും
ആഹ് മുറ്റന്ന ദിവസം പിന്നെ എന്തൊക്കെ ചെയ്യും പറയനേ
പിന്നെ ഞാൻ വീടിന്റെ അകവുംക്കെ തൂക്കും പാത്രക്കെ കഴുകിക്കൊടുക്കും തുണി എന്റത് കഴും അങ്ങനെയൊക്കെ അത്രയൊക്കെ ചെയ്യും
ആഹ് എന്തെങ്കിലൊക്കെ പാചകങ്ങളൊക്കെ പഠിക്കണം ആഹ് ആഹ് അതന്നെ വെറുതെ കി സമയത്ത്ണ്ടല്ലേ അതൊക്കെ ചില ഇപ്പോം മഴയ ഇങ്ങനെ തുണിയെ ഉണങ്ങിയാ അതെ ഇവിടെ കൊണ്ട്
ആഹ് തുണിയൊക്കെ പറക്കി റൂമിൽ കൊണ്ടുപോയി ഇട്ടേക്കന്ന് അല്ല റൂമിലേ അശ കേട്ടി വിരിച്ചിട്ട് ഫാൻ ഇട്ടേക്കുന്നു
ആഹ് ഉണങ്ങാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഉണങ്ങത്തുള്ളൂ അവടെ യൂണിഫോമ ഒക്കെ ഉണങ്ങുവോ
ആഹ് യൂണിഫോമ ഒക്കെ അവക്ക് യൂണിഫോം ആയില്ലല്ലോ എന്റെ അനിയത്തിക്ക്
ആഹ് അല്ലെ യൂണിഫോം തച്ച് കിട്ടിയില്ല അതെ എന്ത
അല്ലെ യൂണിഫോം അവള് ഒന്നാം തീയതി മുതൽ ഇടുന്നന്ന് പറഞ്ഞഞ് അപ്പം ഇന്ന് പോയി എടുക്കണം
ആഹ് പോയി വാങ്ങിച്ചില്ലായിരുന്നല്ല്യേ ആഹ് ഇപ്പൊ നിനക്ക് ക്ലാസ്സ് തുടങ്ങുമ്പോഴത്തേക്ക് എന്താണ് എന്ന് കള ഡ്രസ്സല്ല ഇട്ടുണ്ടോ പോവാള്ളത്
അഹ് എനിക്കൊരു ഓണം എക്സാം ഒക്കെ വരെ കളർ ഡ്രസ്സ് ഇട്ടൊണ്ട് പോണം
ആഹ് അപ്പൊ ഇട്ട്ക്കുന്ന ഡ്രസ്സ് എല്ലാം ഓരോ ദിവസം ഓരോന്നിട്ടോണ്ട് പോവാം.
ആഹ് അതോണ്ട് ഇപ്പൊ കൊർച്ച് വേടിച്ച്. ആഹ് മീഷോയിന്നാമ്പോം നമ്മള് പറയുന്ന വിലക്ക് വേടി ക്കാല്ലോ.
ആഹ് മറ്റതൊക്കെ ഭയങ്കര വെലയായിരിക്കും. ഏതൊക്കെ ഡ്രസ്സ്‌ ഇടാനാ ഇഷ് ട്ടം നിനക്ക്?
ഇൻക്ക് ജീൻസ് ഉടുപ്പൊക്ക ഇടാനാ കൂടുതല് ഇഷ്ടം. അത്ര സമ്മയ്ക്കത്തില്ല എന്നാലും ഞാൻ അടി ണ്ടാക്കി ഇടും.
ആഹ് ആഹ് ആരാ കൂടുതലും സ്ട്രിക്റ്റ് വീട്ടില് ഭയങ്കര ദേഷ്യ സ്വഭാവം എങ്കിലും പ ഉമ്മമാരൊക്കെ പാവാണ്.
പാവാണെങ്കില് ഉടുപ്പൊക്കെ ഇടുമ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കി പറയുവല്ലോ.
ആഹ് പറയും. അത് അത് പറയണല്ലോ ആഹ് ഇനിയിപ്പം ഈ ഇപ്പൊ രാത്രി ചോറ് തന്നെയാന്നോ കഴിക്കുന്നേ?
ആഹ് രാത്രി ചെലപ്പോ ചോറായിരിക്കും ഇല്ലെങ്കി പത്തിരി വേടിക്കും. അങ്ങനെ എന്തെങ്കിലൊക്കെ കഴിക്കും.
ആഹ് ആഹ് മോക്ക് ഏറ്റവും ഇഷ്ടം എന്തുവാ രാത്രി കഴിക്കാന്?
ത്രി കഴിക്കൻ ഇഷ്ടന്നറയുമ്പോ പഴങ്കഞ്ഞി കുടിക്കാനാ എനിക്കിഷ്
അള്ളാ അടിപൊളി അപ്പൊ നല്ല വണ്ണൊക്കെ വെ നീ വണ്ണം നീ പഴങ്കഞ്ഞി കുടിച്ച നീ വണ്ണൊന്നും വെച്ച്ട്ടില്ലല്ലോ.
ഉം വണ്ണൊന്നും വെക്കത്തില്ല വണ്ണം വെക്കണ്ട എൻക്ക്.
ആഹ് വണ്ണം വെക്കണ്ട ആഹ് പിന്നെ നമ്മള് ഇന്നാളൊരൂസം ഒര് ടത്ത് പോയില്ലായിര്ന്നോ? അന്ന് നീ അവ്ടുന്ന് ആ പാലത്തിന്റെ അവിടെ നമ്മള എന്തോ എന്തോ മാങ്ങി തിന്നായിരുന്നല്ലോ അയ്ന്റെ പേരെന്തുവോ ആയിരുന്നു അവിടെ ഒരു വണ്ടി ണ്ടിക്കാത്ത് നമ്മൾ എന്തിനോ വ ആ വണ്ടി ഒരു ഒരു ഉണ്ട് വണ്ടി പോലെരിക്കുന്നതിനകത്ത് നമ്മൾ എന്തരോ വാ കഴിച്ചില്ലായിരുന്നോ? ആഹ് അത് തന്നെ ഞാൻ ഇത്ര നേരം കൊണ്ട് അതിന്റെ പേര് ഓർക്കുവാന്നറിയാവോ? അടിപൊളി ടേസ്റ്റായിരുന്നല്ലേ അതിന് ആഹ് നമ്മക്ക് ഇനി ഒര് ദിവസം കൂടെ പോകുമ്പഴ്ത്തേക്കെ അ അവിടുന്ന് വാങ്ങാം കേട്ടോ വീട്ടിലത്തേക്ക് വാങ്ങിച്ചോണ്ട് വരണം. നിന്റെ ആഹ് ആഹ് നിന്റെ അനിയത്തിക്കത് ഇഷ്ട്ടവാന്നോ
ആഹ് അവക്കിഷ്ട്ടവാ
ആഹ് അവക്കിഷ്ട്ടാ ഉമ്മാക്കും വാപ്പാക്കുവോ?
ഉം ഉമ്മാക്കു ഇഷ്ട്ടവാ
ആഹ് നമ്മക്കപ്പഴേ ഒരു ദിവസം അത് വാങ്ങാം കേട്ടോ ഇവിടത്തെ ഉമ്മാക്ക് ഇഷട്ടപ്പെടുവെന്ന് തോനുന്നില്ല അവർക്ക് ആ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ് ഇഷ്ടപ്പെടത്തില്ലാന്ന് തോനുന്നു ആഹ് എങ്കിലും നമ്മക്ക് എന്തായാലും വാങ്ങിക്കാം കേട്ടോ ആഹ് പിന്നാ ഏഹ് പിന്നെ വേറെ ഏതോ രണ്ട് സ്ഥലങ്ങളും കൂടെ നമുക്ക് പോണോന്ന് നമ്മൾ പ്ലാൻ ചെയ്താരു ന്നല്ലേ എന്തായാലും ആഹ് ശരിയാല്ലേ ഇത് മാളി പോണോന്ന് പറയുന്നുണ്ടായിരുന്നു അതൊരു സമയം കണ്ടെത്തീട്ട് വീട്ടുകാരെടുത്ത് പറയണം എന്നാലേ നമുക്ക് പോവാൻ പറ്റ
ആഹ് അതാ
പിന്നെ നമ്മള് മെനക്കെട്ട് നിന്നാലേ നടക്കത്തുള്ളൂ അല്ലെങ്കി സമയം കഴിഞ്ഞു പോവും എല്ലാം കഴിഞ്ഞു പോവും പിന്നെ നമുക്ക് പോ പോവാനും പറ്റത്തില്ല ഒന്നിനും പറ്റത്തില്ല അത് ഇവടെ വീ ഈ വീട്ടില് മടുത്തും അവിടെള്ള അടുത്തൊക്കെ ഒന്ന് പറയ് നിങ്ങളും കൂടെ പറഞ്ഞാെലെ നടക്കത്തുള്ളൂ കാര്യം
ആഹ് ആഹ് ഞാൻ പറയാ ഉമ്മാടെടുത്ത്.
ആഹ് പറഞ്ഞിട്ട് നമ്മള് വാശി പിടിക്കണം നിങ്ങള് വാശി പിടിക്കണം വാശി പിടിച്ചാലേ നടക്കത്തൊള്ളൂ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അടിപൊളി വിനോദയാത്രയാക്കി മാറ്റാ അതിനെ ആഹ് ആഹ് പിന്നെ വേറെന്താ ഇനി മോളെ മുന്നോട്ടുള്ള പരിപാടികളൊക്കെ എന്തൊക്കെയാ?
ഉം എനിക്ക് മുന്നോട്ട് സയൻസ് പഠിക്കണോന്നാ
ആഹ് ആ സയൻസ് ആ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആ അതൊക്കെ പഠി ക്കാം പഠിച്ചിട്ട് പിന്നെ എന്താവാനാണ് ആഗ്രഹം
എനിക്ക് നേഴ്സിങ്ങിന് പോവാണാ ഇഷ്ടം
ആഹ് ആഹ് ആ ഓ സേവന മേഖലയിലോട്ട് പോവാനാണ് ഇഷ്ട്ടൊങ്കി അതൊ പഠിച്ച് നല്ല ഒരു അടിപൊളി ഒരു നേഴ്സായിട്ട് ഒരു ന്താണ് മാലാഖായിട്ട് ട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരണം ദൂരേ വിദേശത്ത്ന്ന് ഇപ്പഴത്തെ പിള്ളോരൊക്കെ വിദേശത്ത് പോകാണ് വിദേശ ഇപ്പം പൂവ്വാ സ്വന്തം നാട്ട് ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള് വേറെ നീയിപ്പ ചായയുടെ സമയം ആയോ നീ ചായ ഒറ്റ കിട്ടല്ല കൊടുക്കോ വീട്ടില്
ആഹ് ആ ഇപ്പം കട്ടൻചായ ഇട്ടിട്ട് ഉമ്മാ വാപ്പാക്കും പിന്നെ മാമ വന്നിട്ടുണ്ട് മാമാക്കും കൂടി ഇട്ടു കൊടുക്കും
ആഹ് ആ ഉമ്മാമ ഉമ്മാടെ ആങ്ങളല്ലേ
ആഹ്
പിന്നെ വേറെന്ത്‌ണ്ട് വിശേഷം
വേറെ വിശേശൊന്നു ഇല്ലാ
ആഹ് സുഖാണ് മോള് എന്റെ വേറൊരു ഫോണുണ്ട് കേട്ടാ ആ ഫോണ് എടു ഇങ്ങനെ കളിച്ച് യൂട്യൂബ് നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവാ ഞാൻ നിന്റെ ഭർ താരം പറന്ന് കേട്ടിട്ടെ കണ്ട് ചിരിക്കുവാ കേട്ട് ഒരോന്ന് പറഞ്ഞ് അങ്ങനെ ഇരി ക്കാണ് പാ എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്ട്ടോ ഞാന് വെക്കട്ടെ അപ്പഴേ പിന്നെ വിളിക്കാവേ ഉം